ഹലോ
ആഹ കേക്കുന്നുണ്ടോ
ഏയ്
കേൾക്കാൻ പറ്റുന്നുണ്ടോ വോ
ആഹ എങ്ങനെയ കേക്കുന്നുണ്ട് അപ്പൊ പിന്ന കേൾക്ക്‌ണില്ലേ സുഖാണ് സുഖാണ് ന്നെ ന്താ അവ്ടെ പരിപാടി ഭക്ഷണ പ്പൊ കഴ്ച്ച് നീച്ച് ങ്ങളോ?
ആണല്ലേ ഞാൻ ഇവിടെ ജോലിയൊക്കെ ഒതുങ്ങിട്ടി ഇങ്ങനെ ഇരിക്കുന്നു കഴിച്ചില്ല കഴിക്കണം ഒരു പതു മണിയൊക്കെ ആകും കഴിക്കാൻ
ഞങ്ങള് ഇന്നും അങ്ങനെ പത് മണി കഴിയും
ആണല്ലേ
അപ്പശിക്ക ഉച്ചത്തിഞ വ ചോറ്ന്ന് ഉച്ചക്ക് ഞാൻ ചോറ് കഴിച്ച് ഇന്ന് തേങ്ങടലും തൊടുലൊക്കെ തേങ്ങ പോയി അത് ഈ വെള്ളം ഇങ്ങനെ ചായ പണിക്ക-
ആഹ് ആഹ് ആഹ്
അപ്പൊ അയിന് വെള്ളം ചായ ഒക്കെ കുടിച്ചു ആ വ വെള്ളും ആ വെള്ളം കടി അപ്പൊ ചോറ് ചുരുക്കി പറഞ്ഞാ ഇപ്പോ ഉച്ചയ്ക്ക്
ആഹ്
അപ്പൊ ഇങ്ങനെ അന്ന ഇല്ലാത്തത് കുറ്റാണ്ല
ആഹ് ഹാ
അതേമാതിരി ഇപ്പങ്ങനെ വിശക്ക ഇപ്പോളന്നിട്ട ഏ
പറമ്പൊക്കെ ഒരുപാടുണ്ടോ
ആഹ് ഇവിടെ ഇത്ണ്ട് തറവാടിൻ്റെ കുറച്ച് സ്ഥലുണ്ട് തേങ്ങ തെങ്ങ് ഒക്കെ ഉണ്ട് വീട്ടിന്റെ അടുത്തല്ല വീട്ടിന്റെ അടുത്തല്ല അത് കൊറച്ചും പോവണം ഈ മറ്റേ ടി ഓടിലക്കാ പറമ്പായി കാടാണ് കാടാണ് അപ്പൊ ഞാനും ഹസ്ബൻ്റും അങ്ങനെ രണ്ടാളും പോയി പെർക്കി കൂട്ടി അത്ങ്ങണ്ട് റോഡിന്റെ ഇവടക്ക് ഹസ്ബൻ്റ് കൊടുന്ന് ഞാൻ പെറുക്കി കൂട്ടി അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട് അവിടെണ്ട് ഒരു അഞ്ചാറ് തെങ്ങ് അറയിന്നണ്ട്ത പാടി മജീലക്ക ഉള്ളത് പുറത്ത് നിന്ന് ഉള്ള അപ്പ അപ്പമഴയൊക്കെ ആവുമ്പോ പിന്നെ എല്ലാവരും അങ്ങട്ട് പോണം അപ്പൊ ഇപ്പൊ നാളെ കടന്നായിട്ട് പിന്നെ
ആഹ്
ഒന്ന് ഒന്നിച്ച് നമുക്ക് പൊളിച്ച് തൂക്കാക്കി നോക്കെ
ഓ പൊളിച്ച് വെക്കുവ അല്ലേ
പോളിച്ച് കാണ്ട് കൊടുക്കുക വിക്ക
ആഹ് ആഹ് അപ്പൊ തൊണ്ട് എന്ത് ചെയ്യും തേങ്ങടെ അതും വിക്കോ
ചേരിപ്പളില്ലേ
ഓ
മേലത്തല്ലേ
ആഹ്
ചിരട്ടല്ലല്ലേ ആഹ് അത് ഞമ്മള് തെങ്ങിനിടും തെങ്ങിന് പച്ചല്ലേ പച്ച ആയത് കൊണ്ട് തെങ്ങിനിട്ടും ഇനിയിപ്പ അത് ഉണങ്ങിയതാണെങ്കില് നമ്മള് കത്തിക്കും ഇപ്പ ഇനി കത്തിക്ക ഇപ്പം മാരി
ആഹ്
അപ്പൊ പിന്നെ വെറക് ഇവിടെ വിറക് പെരണ്ടാക്കും അപ്പൊ പിന്നെ അവിടെ മ്പിടിം പട കറത്ത് വട അപ്പൊ ഒരുതണം ആ അത് ഗ്യാസ്മ്മെ പിന്നെ വെറകായിട്ട് പിന്നെ വേനൽക്കാല ഒക്കെ ആകുമ്പോ പിന്നെ നമ്മുക്ക് പുറത്തുന്നൊക്കെ എടുത്ത് കത്തിച്ചാ മതി
ആഹ് ആഹ് അതൊരുതാ ശരിയാ
അപ്പൊ ഇപ്പി ഈ തെങ്ങില ഞമ്മൾ ആ തേങ്ങ സൃഷ്ടിത്താലോ പിന്നെ ഞ്ഞിപ്പൊ വേനൽക്കാലാഉമ്പോ ഇപ്പ ഏത് കത്തിച്ചാലും കത്തി പിട് ഒണങ്യേതെയ്നു സത്യ ത്താലും പിന്നെ ഈ പച്ചക്കോണ് വേനൽക്കാല ആവും ക്കോ അപ്പ നമ്മക്ക് ആ ഇപ്പ മ്മള് വീട്ട്ന്നെല്ലും ഭോഒക്കെ ണ്ടാക്കും ങ്ങനെ വീട്ടിന്റെര്ത്ള്ള ചൊണ്ട് പിന്നെ കൊണ്ട് ചെൽപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ഓ പിന്നെ ഈദ് തേങ്ങ ഇടാൻ ആൾ കിട്ടൂല്ല ഓല് വരാ വരാ ഒരീവസം വന്നാ പിന്നെ വരൂല്ല വരാന്ന് അറിഞ്ഞിക്കൂല്ല അറിഞ്ഞ് ക്ക് നമ്മള് വേറെ ഞമ്മള് വേറെ ആരേങ്കി വിളിച്ചാ പിന്നെ ഓർക്കൊരു
ആഹ് ആഹ് ആഹ് അ ഇപ്പൊ പൊതുവേ തേങ്ങ ഇടാനൊക്കെ ആള കിട്ടാൻ പാടല്ലേ
അയിനെ ഇനി നമ്മൾ സ്ഥിരായിറ്റ് തോൽ ഇപ്പൊ ഓലൊക്കെ പക്ഷെ കുഴിച്ചാൻ പറ്റൂല ഇവലെ വീടൂല ഇബല് വരാം വരാന്ന് പിന്നെ കഴിഞ ഈ റമദാൻ നോമ്പിനാണ്
ആഹാ
വളരേ കറക്റ്റാണ് അതേ അയിൻ്റെ മുമ്പ് നല്ല ഈ അക്കൗണ്ട് മതി സംതിങ്ങേ പത്തി എഴ്പതൊക്ക അന്നൊന്നും ഇടണ്ട പിന്ന അറുപത് അൻപത്തൊമ്പതായപ്പോഴാണ് കിട്ടെന്നെ എഴുവത്തിചില്ലനള്ളത് ഇട്ട് വരാ വരാ വരാ അന്ന് പിന്നെ നോമ്പിന് ന്നിട്ട് നോമ് ആ നോമ്പിന് പിന്നെ മ്മ പന്നിണ്ടാവോ
ആതെ
ദെ ഏഹ് ആയ് നങ്ങള് അപ്പ ഞങ്ങള പേന ഒന്നിനും വേണ്ട അപ്പോ ആഹ് മൂന്നിന് അന്നാ രണ്ടാളും ഔട്ന്നന്നെ കുളിച്ച് പിന്നാ ഷെടിയൊക്കെ ആകെ കേകി ട്ടോ അങ്ങനെ ഒന്നും പൊളിച്ചലില്ലഞ് ഏച്ചിക്കാണ്ട്ങ്ങട്ട് അപ്പൊട്ന്ന് പൊരിച്ച് ടുന്ന പൊൾച്ചതു കൊട്ന്നാ അങ്ങനെ ഇട്ടിട്ട്പ്പ അന്ന് ഇട്ടിട്ട്പ്പ അതിൻ്റെ നാലാസായില്ലേ പോയിട്ട്
ആഹ്
അഞ്ചയ്സായില്ലേ അഞ്ചായല്ലല്ലേ അഞ്ചു വെസം ആയല്ലേ ഇപ്പ ഇന്നാ പ്പ ഇട് ഇട്ട് കിട്ട്ൺ ഇന്നത്തെ ഇനി അങ്ങട്ട് കൊടുത്തിറ്റ് നാള അതെ
ആഹ്
ഇപ്പൊള് വെല കൊറഞ്ഞു കൊറഞ്ഞ് കിട്ടി അല്ലേ ഇപ്പം മുപ്പത്തി നാപ്പത് ആണ്
ആഹ് ഇപ്പൊ ആ തൂക്കിയാ തൂക്കിയല്ലേ വിക്കുന്നേ ഇല്ല അമ്മടെ പറമ്പില് ആഹ് അതാ ഇവിടെ അതില് കൂടുതലൊണ്ടന്ന് തോന്നുന്നു എനിക്ക് തോണ് കിലോക്ക് അമ്പത് അറുപത് രൂപേക്ക ണ്ടെന്ന് തോന്നുന്നു
ഇപ്പളോ
ആഹ്.
ആദ്യ ഇപ്പൊ കൂടിയ ഞാനിപ്പോ ഒരു
ന്ന്ഹ്
ഒരു രണ്ടാഴ്ച മുമ്പ് അറുവതൊബതി മുപ്പത്തൊമ്പത്
ഇവിടെ അതില് കൂടുതല്ണ്ട് നമ്മള് ഇവിടെ തേങ്ങക്ക് വെല കൂടുതലാ
ആഹ് ആ അവിടെണ്ടാവുലെ സാധനണ്ടാവൂലെ
ആഹ് ഇപ്പൊ ഇവിടെയൊക്കെ പറമ്പേൾ കൊറവായതുകൊണ്ടേ ഈ തെങ്ങൊക്കെ കൊറവാ കൃഷി കൊറവാണ് തെങ്ങിന്റെ. അപ്പോ ഓ വി അല്ല നമ്മള് ഡയറക്റ്റ് വീടുകളിൽ നിന്ന് വാങ്ങുവാണെങ്കില് വെല കുറച്ച് കിട്ടും പക്ഷെ കടേൽ പോകുവാണെങ്കിൽ കിലോയ് ക്ക്‌ അറുവത് രൂവക്കെ ആവും.
ആഹ് അത് ഞമ്മൾ ഇങ്ങള് വാങ്ങുബ്ബളല്ലേറുണ്ട്.
ആഹ് അതെ അതെ അതെ.
ആ ഇങ്ങൾ കൊട്ക്കൽണ്ട?
ഇല്ല ഇല്ല നമ്മള് ആഹ്. ഇവിടെ നമ്മൾ അല്ലാതെ വീടുകളിൽ നിന്ന് നേരിട്ട് വാങ്ങുവാണെങ്കിൽ വെല കൊർച്ച് കിട്ടും. ഇപ്പൊ കൊടുക്കുന്നില്ല കാര്യം നമ്മുടെ തെങ്ങൊക്കെ ഈ ഇടേ ഇടിയേറ്റൊക്കെ പോയപ്പോ ഏഹ് നമ്ക്കിപ്പൊ കൊടുക്കാൻള്ള തേങ്ങയൊന്നും ഇല്ല നമ്മള് നമ്മളിപ്പൊ പൊർത്ത്ന്നാ വാങ്ങുന്നേ.
അല്ല ഈ വാങ്ങുംപ അത്രണ്ട് നോക്കിഎയ്
ഓ നിങ്ങള് കൊടുക്കുമ്പോ അത്രയും കൊറച്ചാ കൊടുക്കുന്നല്ലേ?
അത് കിട്ടൂല അങ്ങനെ ഇപ്പൊ ആ അങ്ങനെണ്ട് ഓല് പത്ത് പതിനഞ് കിലോ ആവും
ഓ അത് ശരിയാണ് അപ്പോനിങ്ങക്ക് കൊടുക്കുന്നേ ന്നാള് പത്ത് ഇരുപത് രൂപയ്ക്ക് മേളിൽ ലാഭം വരുന്നുണ്ട്ല്ലേ? ആ അവര് കൊണ്ടു പോവുന്നതിന്റെ ചെലവ ഒക്കെ ആവുവല്ലോ ല്ലേ?
ആഹ് ആഹ് പ്പങ്ങനെ. അപ്പൊ അ നിന്നിട്ട്ന്നെക്ക് പിന്നെ അതിനൊക്കെ രോരോ പണിയ ആ കഴിക് വിട്ട് രാജവാനുള്ള തായേ കുച്ച് കാണണ്ട് ല്ലപ്പോ പ്പങ്ങനെയിച്ചീകാ പ്പളും ഇപ്പളും ന്നട്ട് ഞാൻ ചോറൊന്ന് രാവിലെത്തെ കടിൻണ്ടേനു ചോറായ്ച്ചൻ യൊന്നുമില്ല ഗ്യാസ് കേരിട്ടോ ഒരു മട്പ്പേ ചോറ് യ്ച്ചാ നേരം ഉച്ചക്ക്
ഇപ്പൊ ഗ്യാസിന്റെ പ്ര ഗ്യാസ് കേറി കഴിഞ്ഞാൽ ഇച്ചിരി ചോറ് കഴിച്ചില്ലേൽ പിന്നെ പ്രശ്നം ആവില്ലേ?
ക്ഷേ തിന്നാതോണില്ല എന്ത ചെയ്യ മണ്ടന്നങ്ങു തോന്നിയാല് ഞാൻ രാവിലെ കടിണ്ടാക്കിയാമത് അതും ബീഫ് കറിപാടി ട്ടിങ്ങഇപ്പൊ എല്ലാര്ക് ഇ കേഗ്യസ് ന്ന് തടി ക്ഷീണിച്ചിട്ടാവ ഞമ്മ്ക്കങ്ങനെ
ആഹ് ഹാഹ് ഇവടെ എനിക്കാണെങ്കി പിന്നെ ഗ്യാസ് ഗ്യാസിന്റെ പ്രശ്നം ഭക്ഷണം കഴിക്കാതെ ഗ്യാസിന്റെ പ്രശ്നം വന്നഴിഞ്ഞാൽ പിന്നെചിരി ചോറ് കഴിച്ചേ പറ്റുള്ളൂ ല്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
ആ അതെനെ തലവേദനയും ചാർധിം തലവേദന ചർദ്യക്കെണ്ടാവും ഗാസ് കേറിയല്ലേ അഹ് ആഹ്
ഓ ഗ്യാസിന്റെ പ്രശ്നം വന്നഴിഞ്ഞാൽ പിന്നെ വെല്യ ബുദ്ധിമുട്ടാ
അയ്നെ അമ്മക്ക് ഈ ജോലിണ്ടാവുമ്പോ പിന്നെ നന്നായിട്ട് തിന്നാനും തോന്നൂല ജോലി ഓരോര്ന്ന് അകഴിറ്റെ അപ്പൊ തിന്നാനും തൊന്ന്ല ഒക്കെ ഉണ്ടാക്കിച്ച് ആഹ് ആഹ്
അതെ അതെ ജോലി തീർത്തിട്ട് കഴിക്കാന്നുള്ള ഒരു ചിന്ത വരും ജോലി തീർത്തിട്ട് പിന്നെ നമുക്ക് കയ് ക്കാൻ സമയം കിട്ടില്ല എന്നുള്ളതാ
ആഹ് ആഹ് അ
ഉ അതും ശരിയാണ് ഇനിയിപ്പോ ഇനി പ്പൊ ചോറ് കഴിപ്പൊന്നുംണ്ടാവില്ലല്ലേ?
ഇല്ലഞ്ഞിപ്പ ഭക്ഷണം ഹസ്ബൻഡ് ണ്ടായിര്ന്നു അപ്പത്
ആഹ് ഹാ
ഞാന്ണ്ട് നോക്കട്ടെ പിന്നെ ഫോണെപ്പളും കിട്ടും ഇയാ ഫോണാ കിട്ട്യേതാണ് ആഹ് കടേണ്
ആഹ് അതെല്ലേ
ത് തേങ്ങ പെർക്കി കൂട്ടല്
ആഹ ഹാ
മറ്റേത് വെർന്ന നേരാവ്ണുള്ളൂ ഒമ്പതര പത്തണ്യാവും
ആഹ് ആഹ് കട കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആ സമയാവുല്ലേ
ആഹ് കട അടച്ച്ങ്ങാണ്ട് വര്മ്പോ
ആഹ്
കൽവ രണ്ടാളും തുന്നു ന്നു ഓല്ന്ന് ഉച്ചക്ക്.
ആഹ്
അങ്ങനെ ജോലി ഇട്ത്ത് കയ്യാതെപ്പ പറ
ഹ് ഹ് ഹ്
ന്നൊ ഇബലെ കിട്ടുമ്പളല്ലെ കിട്ടൊള്ളു
അതെ അതെ
ഉം അതെന്നെ പിന്നെന്താന്നാല് ഞാൻ വിളിക്കണ്ട്ന്നാല് ഉം